ഹലോ ഹലോ അപ്പൊതും തൊള്ളേല് മുന് ങ്ങാൻ പോയോ മുണ് അങ്ങാൻ പോയാ ഒര് വിവരം അല്ലാ അടി പോളി വിവാരാ അൻ്റെ മാതിരി നല്ല അടി പെളി വിവാരം
ആ
ഏ ഈ വിവരത്തിനൊക്കെ ഇങ്ങനെട്ട് പോട്ടെ
കെട്ടിയോനെ.
ഇപ്പൊ ഒരു പണി ഇല്ലല്ലോ?
ഉച്ചക്ക് ചോനൊന്നും പറഞ്ഞകാണ്ടു വരാ. ഉം. ന്നാ വരണ്ടാ. എന്നിട്ട് രണ്ടാളും കൂടി ഇങ്ങനെ. കെട്ക്ക. വയസും പ്രായം ആയിക്ണ്ന്ന്ള്ള
കുസു കുസു പറഞ്ഞിരിക്ക. നാലക്കം വല്ലിയ വയസല്ലടി നാലക്കത്തിന്റെ ആസ് നാലക്കത്തിൽ ആസ്വദിക്കണം ജീവിതം ആസ്വദിക്ക്യാ ഒള്ളതാ നാലക്കം
ഉം ഈ പ്രായത്തില് രണ്ടാളം കൂടി പേരക്കുട്ടിയിക്ക്യാ ആണ്
പേരക്കുട്ടിക്കൊരു രസണ്ട്. പേരക്കുട്ട്യാളൊരു രസം തന്നേടി പെണ്ണെ.
ഓ. അതായിട്ടും കെട്ടിപ്പുടിച്ച്ങ്ങനെ കെട്ക്കല്ലേ?
ഞാ ഇതാ നല്ല പൊതച്ച് മൂടി ക്കെട്ക്ക്ണ്. ഈയൊരു സുഖണ്ടല്ലോ ഭയങ്കര സുഖള്ള പരിവാടിയാ അഹ് വര്ണിയ്യടോ പോയി
അതന്നല്ലേ പണി. ഇങ്ങക്ക് രണ്ടാക്കും അതന്നെല്ലേ പണീന്ന്
അതോണ്ടാവും. അയിനൊരു ചടപ്പ് വന്നുണ്ടാവും. നീച്ചു പോയി അഹ്പ്പൊ ക്ല ഇതിന് പോയി ഇഞ്പ്പോ കൊർച്ചയ്ഞ്ഞിട്ട് വെരും. ഒക്കെത്തിനൊരു ചടപ്പില്ലേ? അ്ള്ളാ. അന്റെ പുയ്യാപ്പള വിളിച്ചാ? അന്റെ പുയ്യാപ്പള വിളിച്ചാ? പുയ്യാപ്ല വിളിച്ചാ?
ണൊള്ളു ആവ്ണൊള്ളൂ.
പെണ്ണ ഇഞ് വെല്ലാതയിനെ വിളിച്ച് പൂതിയെപ്പിച്ചോരൊന്ന് പറയണ്ട.
ഇഞ്, ഇബട്ന്നാണ്ട് പോയി കഴിഞ്ഞാലെ പണിയെല്ലെടീ വെല്ലാതൊന്നുണ്ടാവൂല്ല. ഉം. കേറീക്ണ്.
തന്നെ ഞാൻ കൊണ്ടോയൊട്ത്ത റംബൂട്ടാനൊക്കെ കുട്ട്യ കെട്ത്തിലെ? ഞാൻ പറഞ്ഞ റംമ്പൂട്ടാനൊക്കെ വിട്ടൊട്ത്തിലെ?
വിട്ടൊട്ത്ത്, വിട്ടൊട്ത്ത്. ഞാം പർഞ്ഞി ഞാം പർഞ്ക്ക്ണ് നീട്ടീലേ?
നീട്ടി. ഇഞ്ഞ്ങ്ങള് നീട്ടീട്ട അപ്പൊ എല്ലാരൊന്ന് ഹാപ്പി ആയി. മറ്റോള് കാറോടിക്കാൻ പോയോ?
നീട്ടീട്ടില്ല്യ അങ്ങനെല്ല ആളായീണ്. അപ്പൊ ഇന്ന് വിളിച്ചീന്നവ്ടുന്ന്. ഉം. ഇങ്ങനെ വെരോ ഒക്കെ ചോയിച്ക്കാണ്ട്. അല്ല ഇങ്ങള് പോണ്ടൊന്ന് ചോയിച്ക്കാണ്ട്. അപ്പപർഞ്ഞ് എട്ട് പഠിഞ്ഞിട്ട്യ്യ്യാ പോണില്ലാന്ന്
ആഹ അപ്പന്തേ പറഞെ.?
അപറഞ്ഞ് ന്നാ ഇങ്ങള് നാളെ വരീന്നർഞ് നാളല്ല. മറ്റന്നാ വരി ന്ന്. മ ന്ന്ട്ട്, ആഹ് ഉം. മറ്റന്നാള് നാളെ അഹ് കഴിഞ്ഞ് വെര്ന്റോല് ഉം. കൊറെ ആൾക്കാര്ണ്ട്.
അവരൊക്കെ നാളെ പോവ്ണ്ടോ?
അറീല രണ്ടാതി ടെസ്റ്റ് കിട്ടിയോര് കൊറേണ്ട്. ഒക്കെ നീട്ട്ണ്‌ണ്ട് നീട്ടാണ് ന്നർഞ്- ഒക്ക ഈ ബൈക്ക്, ഒക്കെ ഈ ലാസ്റ്റിക് കാറ് പടിഞ്ഞിട്ട് ബൈക്ക് വെച്ചിട്ട് നിക്കോടീ. അഹാണ് പ്രശ്നം പറ്റിക്ണെതെല്ലേർക്കും.
ഒക്കെ മന്തംമാരാലെ?
ആണാ.
അതാണ്
അതേ ഈ
സത്യത്തില് എല്ലാ നാട്ടിലും ഒരു പോൽത്തെ മന്ദന്മാരും എല്ലാരും ഒരേപോലെ മന്ദന്മാരെ അറിയലില്യ എന്തെങ്കിലൊരു ഭാഗം മന്താവല്ണ്ട്
പലോരും പല സ്ഥലത്തൊന്നു അല്ല പെണ്ണേ അയിനങ്ങനെല്ലടി ഇപ്പ എന്താ പ്രശ്നംന്നറിയൊ? ഇപ്പം പുതിയ പുതിയ നെയമങ്ങളാണാലാ?
ഉം
ആഹ അയെന്താന്നെച്ചാല് ഉം ഇതാണാലോ ഒരു ഇതീന്ന് മൂന്ന് മൂ എത്രയൊരാൾക്ക് പാടൊള്ളോലാ? മറ്റേത് കൊറേ ഇണ്ടായിന്നാലാ. അപ്പൊ എന്താന്നെച്ചാല്.
ഇഞ് എട്ട്ള്ളെ രണ്ടതിയൊ എട്ട്ള്ളെ പൂജ്യം മതിയാ?
എട്ടുള്ളത് എട്ട് വാണ്ടാന്നാ പറിണത്.
എട്ട്ള്ള പൂജ്യം മത്യാ.
അതൊക്കെഞെന്തൊക്കെ വര്ന് ന്നാവം.
അജ് ജാ എട്ട് ട്ടോക്കിക്ക്ണ അതൊരസള്ള എട്ട് ടലടി പെണ്ണെ.
എട്ട്ട്ടോക്കിണെടി ഞാ ഇജിട്ടമാരി അയ്മലല്ല ഞാ ഇ ബെയ്ക്ക്മ്മലാണ് എ ട്ട്ട്ട്ക്ക്ണ് ഗീർല്ലീമെ.
ആഹ് ജ് മറ്റം എം എം ഐ ടിമ്മല്ലേ
എടി പെണ്ണാ ഗീറ്ള്ളായ്ട്ട് ഒര്ക്ക്ട് വർണൂടൊരീസോ ങ്ങട് കേറിക്കോ. ഓലെക്കെണ്ണട്ച്ചോൾ ജ്ണ്ട് പോന്നൂടേന്നൻക്ക് ഗീർന്ന്. ഗീറ്മ്മ വണ്ട്യറ്റെ.
പോര്ണം വുള്ളറ്റ്ണ്ട് വുള്ളറ്റ്മ്മ പോര്ണം ഉം. ബുള്ളറ്റ് പട്ച്ചണം ന്റെ ചന്തിക്ക് വെക്കാ ബുള്ളറ്റാ നല്ലത്.
ഞമ്മൾ ശി മറ്റാളോട് അറിം പോലെ താ നല്ലന്ന് അറിം പോലെ. ആക്റ്റീവ നല്ലന്നറി എടി ഗ്രൂപ്പൊക്കെന്തയലു അർച്ചു പൂട്ട്യ.
എല്ല ഇജന്തായി സുധീ ആകെ സുദിൻ്റൊക്കെന്തായി.
ആർക്കറ്യാ.
ഏഹ് ജൊക്ക നോക്കീന്നാ ഞാ നോക്കിട്ടില്ലാ. അല്ല ഞാ നോക്കീക്ക്ണ്ന്ന് സുദീനെ.
ആടോന്ന് സഫ്നാ മന്തപ്പാണേ ആ മന്തപ്പിന്റെ ഞാനട്ക്കല്ട്ടാ.
അതല്ല സുധിൻ്റെ ആഹ്.
ഇന്നെട്ത്തിട്ടില്ല ന്നട്ട് ഇ ഇന്ന് ഞാ ഓള്ട്ക്കും വിചാരിച്ച്. പക്ഷെ ഇന്ന് ഞാ സ്വാഭാവികമായിട്ട് വാർ തെരക്ക്പ്പെട്ട് ന്നട്ട് ഇന്നോടറ്യ ങ്ങള്ട്ത്തീലെ ഞാ പർഞ്ഞ്. ജിന്നേ ഏൽപ്പിച്ച്ട്ട് ഞാ സ്വാഭാവികമായിട്ട് ചെൽപ്പം തൊർന്നോക്കുമ്പ ഞാ കാണുമ്പട്ക്ക്ണാണ്. മറ്റാൾ തീരേ സ്രദ്ധി ല്ല ഞാപർഞ് അങ്ങനായ ശര്യാവൂലല്ലോ ഞാന് പലേ പല പല തെര്ക്കിലും പെടൂലേ.
ആഹ് ആഹ് ഞമ്മക്ക്പ്പെന്നു നോ നോക്കിക്കാ പറ്റ്വോ.
യെപ്പേലൊര് കണക്കോക്കെ ഇൻക്കു ഇന്റെ വീട്ടിലെമക്ക് ഒരുപാട് പ്രശ്നങ്ങളില്ലേ.
ഞമ്മക്കൂല്ലേ പ്രശ്നങ്ങളും. പരിവട്ടങ്ങളും പരാ പരാതികളും ഒക്കെ.
ഒരു നോമ്പോൽത്ത ചെൽപ്പ ഞാനൊമ്പേരെക്കാവും ന്നീക്കണങ്കി. ഏഹ്.
അങ്ങന ലേ.
ആഹ് ചൽപ്പ നേരം വഴ്കി നീക്കു നോമ്പോറ്റ പിന്നെ ഇകാക്കക്ക് ഇക്കാക്കാക്ക് ഭക്ഷണം കൊടുത്ത ത്താക് ഒരുവിതള്ള ഒക്കെണ്ടാക്കിട്ട് പണിം കയ്ച്ച ച്ച് ഞാ കെടന്നൊറങ്ങു.
ഏഹ് നോമ്പാണ്.
ഇല്ലല്ല ന്ന് നോമ്പോട്ടില്ല ട്ടിയ നോൽക്കണം വിചാര്നി വ്യാഴാഴ്ച അന്ന് ന്നോറ്റ് വീട്ടാ
ആഹ് ഇൻക്കു നോറ്റ് വിട്ടണം. ഞാന് ത് കയ്ഞ്ഞിട്ട് വേണം തൊട്ങ്ങാന് ച്ച്ട്ടാണ്.
ഞാന് ഒന്നായ്ട്ട് നോൽക്കൂല എല്ലാ വ്യാഴായ്ചി നോക്കണം.
ആഹ് ഒരു മാസ്ത്തില് അഞ്ചെണ്ണക്കാണ് നോൽക്കു
ആഹ് അതന്നെ അമ്മള് ഈ മഴി തൊക്കെകൂട്യാവുമ്പളേ. മറ്റങ്ങളെ വിവരൊന്നുല്ല ജീവിച്ചിരിക്ണ്ടാന്ന്ന്നെ അറിഞ്ഞുട ഇപ്പ രു സമാധാനക്കേട്.
ആരാ.
തലക്കിട്ടട്ച്ചാവോ.
തല്ക്കിട്ടട്ച്ചാ. ഹതെതാ തലക്ക്ട്ടട്ച്ചത്.
യു പെണ്ണ്ങ്ങളെ വിൾച്ചിലെ.
പെണ്ണുങ്ങള് ഇത് എന്ന് അല്ല ഓര കുടുംബജീവിതത്തി കയറി കളിക്കേണ്ട ആവശ്യം ഇല്ലലോ നാട്ടിലുണ്ടാവും എനക്ക് ഉണ്ടാതെ പാത്തത്തർന്നൂടെ ഈ സ്കൂൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സുകൾന്നെ ആകവും
ജീവിച്ചിരിക്കണ്ടാ പടി പവാടി ആളൊരു വിവരമല്ല
അതെല്ലാം മള അത് അടുപ്പിലായന്നാവോ സ്കൂൾ ഫ്രണ്ട്സ്ണച്ചിട്ട്
ഇഷ്ടം പോലെ ഇടക്ക ജീവിക്കു പാവാല്ല എപ്പൊ അന്നരത്തെ അന്നന്നെ വർണിക്കണ്ടോടെ ആർക്ക് ഞാൻ മുണ്ടാതായ്പ തന്നെ ഇ പെട്ടി കടക്കെടത്തക്കീണ് അറങ്ങിക്കണ്
ആന്താ
പേടിച്ചിട്ട് മുങ്ങണന്ന്
ആഹ്
ഞാ കൊറേ ചിരിച്ചിക്കണ് ആണ്ങ്ങക്ക് ഇത്ര നട്ടല്ലള്ളു പെണ്ണുങ്ങളന്നൊട് പറയാ
പെട്ടി കെടക്കേ ഒക്കേ എടുത്ത് വെചൊ പോയിനെ
ഓള് പറയ എന്നേട് ഞാനന്ന് ഞാനൊന്നും മുണ്ടാതായപ്പോത്തിന് ആളെ ഞാൻ പത്താം തിക്ക പത്താന്തിക്കൊക്കെ ഒന്ന ആക്കണില്ല അപ്പ തന്നെ പോവണന്ന്
പറഞ്ഞാലാ
പറഞ്ഞീന്ന് അറി എന്നോട് അപ്പൊ എന്തണ്ടായി ഞങ്ങൾ രണ്ടാളും നന്നായി പെണ്ണുങ്ങൾ നമ്മ നന്നായി ആളുങ്ങൾ പുറത്തു ആയി
വേറെ കുടുംബജീവി വേനക്കാെ ഇന്ന് ചുക്ഷിക്ക
എനിക്ക അതിന്റെ ആവശ്യ ഇല്ലല്ലോ ഞാൻ എപ്പോഴും ചിർക്കും നട്ടല്ല്ഇല്ലാത്ത നടക്കരുത് ഇങ്ങനത്തെ എവിടുക്കുമ്പ ഫ്രണ്ട് തരരുത് ആരോ
ആഹ്
പ്രതികരിക്കാൻ വരോ പ്രതികരിച്ചിരിക്കണോ
ഉം
അതായാലോ എനിക്ക് പാവം തോന്നട്ടെ സത്യം പറഞ്ഞാ ചിന്തിക്കല മറ്റാള പിന്നെ ഹോട്ടലൊക്കെ തുടങ്ങി കാരണം ഇവര് നിലയുള്ള സ്കൂള് സ്വന്തമായിട്ട് കിട്ടിയപ്പോളേ
ഞാൻ അനക്ക് വിളുന്ന ഒരിത് തന്നീല്ലേ ഒരാളെ ന മ്പറ്
ആഹ്
അതെന്ത് ചച്ച ഒന്ന് വിളിച്ചു നോക്കി കൂടായോ നിനക്ക്
ഞാൻ വിളിച്ചൊക്കെ അക്ടിവ് ആയിട്ടില്ല എന്ന് പറഞ്ഞ്
ഏഹ്
എല്ലാ സിമ്മിലെ ഞാൻ വിളിച്ചു നോക്കി സിമ്മ് കട്ട് അയക്കണ തോന്നുന്നു അന്ന് സിമ്മിൽ പൈസ കയറ്റാൻ പറഞ്ഞോണ്ട്
ഇല്ല ഇല്ലയ
ഞാൻ വിളിച്ചു ഞാൻ നോക്കിയല്ലോ ആക്റ്റീവ് ആയിട്ടില്ല
ആയിട്ടുണ്ടാവില്ല ഇന്ന് രാവിലെ ചെയ്യണെ
ഉം പിന്നെ അല്ലടി ഞമ്മളെ ആഹ് ഇവിടെ ജ്യൂസ് ഉണ്ടാക്കുന്നന്റെ മൊ മൊതലാളിടെ പേര് എന്താടി ജോണിന്റെ പേരോ
ഏതു ജോണ്
ജോണ് ജോണ്
ഓനക്കെ ഇപ്പൊ ത്തോ സൂപ്പറ് ആളായില്ലേ അല്ലെ എന്താ
ആങ്ങള
ആഹ് ഓനൊക്കെ ഇപ്പ എന്താ വലിയ നിലയിലെത്തിട്ട് സൂപ്പർവൈസറും
ആഹ് അവിടെ സൂപ്പർവൈസർ ആന്നു അടിച്ചുവച്ചേക്കുന്നെ
പന്നി അപ്പ പറിയാത് അത് വളെ ഓസ് ഇപ്പോഴത്തെയെല്ലാം സൂപ്പർവൈസർ ഒക്കെഅല്ലെ അങ്ങനെക്കണ്ട്
ന്താ ചെയ്ത ജോലി ചെയ്യുന്നത് ഓൻ ഉണ്ടാവും വാതിക്കൽ പിന്നെ വാതില് തു റക്കാൻ ആൾക്കാരും ഞാൻ ഗ്രൂപ്പി ചോദി ഗ്രൂപ്പ് ചോദിച്ചേക്കണോ അല്ലെ ചക്ക എവിടെയന്ന് വെച്ചക്ക
നമ്മളെ മച്ചാ തീരെ വരവില്ലിയ എന്ത് പറ്റീ
ആര്
നമ്മള് ചെന്ന് ആയി ഇട്ടേക്കണ ഗ്രൂപ്പില് ആരും ഇല്ലാഞ്ഞെന്ന
സ്വത്തുവിന്റെ ഒരു വിവരവും ഇല്ല
എന്ത് പറ്റി
അറിയില്ല നന്നായിതാണ് സ്വത്ത് കുറെ ആയീലെ അപ്പൊ പിന്നെ ഇനീപ്പോ നന്നാവാൻ ഇനിയും മച്ചാ
ഓൻ വരെ നന്നായാ നീ കാത്തിരിക്കണ്ടന്നാച്ച നന്നായിക്കോളാൻ
ഇക്ക ഇക്ക ആയിട്ടീ സമയം ആയിട്ടീ ആവുന്നല്ലേ ഉള്ളു
ഓന് പെണ്ണെ സ്വന്തായിട്ട് ഓട്ടലിട്ടയല്ലേ ഏറ്റെടുത്തപ്പോ പ്രാരാബദ്ധങ്ങൾ കൂടിയിട്ടുണ്ടാവും
ഓഹോ
നാട്ടിക്ക് വരാൻ പറ്റുലാന്ന ടെൻഷൻായിട്ടുണ്ടാവും ഇപ്പൊ ആൾക്ക്
കൈ എത്തിയ നാട്ടുക്ക് എന്നാണ്ട് ഒണ്ടായാ പോരെ
ആരാ ഓളെ മാത്രല്ലേ കൊണ്ട നമ്മളൊക്കെ കൂടി കൊണ്ടോകാൻ പറ്റോ
ഒര് ഒരു മാസത്തില് ഓളെ കൊണ്ടു പോക്കോട്ടെ രണ്ട് ദിവസം നിർ ത്താൻ പിന്നെ നമ്മളെ കൊണ്ട് പോവാ അപ്പൊ കൊഴപ്പമില്ലല്ലോ ഒ ഒരു മാസം അന്നെ കൊണ്ടുപോവാ ഒരു മാസം എന്നെ കൊണ്ടുപോവുക ന്നാ ആയിക്കോട്ടെ എനിക്കേ ഞാനേ ഉം ഞാൻ നിസ്താ ചെയ്താട്ടെ